കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
എന്തൊക്കെയുണ്ട്?
എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സുഖം തന്നെ.
ഇവിടെയും സുഖം അങ്ങനെ പോകുന്നു. മഴയുണ്ടോ?
മഴ ഇന്ന് രാവിലാ പുലർച്ച മുതലേ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ രാവിലെ ഒരു ഒമ്പത് മണിവരൊക്കെ ഉള്ളൂ. അതിനു ശേഷം പിന്നെ നല്ല വെയിലാ
ആഹ് ആഹ് ഇവിടെ അതു പോലെ തന്നെ രാ രാ നല്ല രാ രാത്രി നല്ല മഴ ഇപ്പൊ മഴയൊന്നുല്ല ഇന്ന് ഫുള്ള് വെയിലാ. അതുകൊണ്ട് അലക്കിയതൊക്കെ ഒണങ്ങി കഴിഞ്ഞു.
പിന്നെ ഒരാഴ്ചയായിട്ട് മഴയില്ല നല്ല വെയിലാ നല്ല ചൂടാ അതു കൊണ്ട് ഒന്നും ഒണങ്ങാതെയൊന്നുല്ല അത്
ഏഹ് ഇവിടെ ഞാൻ മേലെ റൂമില് കൊണ്ടോയ്ട്ടാണ് അയല് കെട്ടീട്ടുള്ളത്.
ആഹാ ഓഹ്
കുട്ടികളെ യൂണിഫോമ് ഇതൊക്കെ അങ്ങനെ ഒണക്കും ഇന്നു ഇന്നെലെയൊക്കെ ആയിട്ട് രാത്രിയെ മഴ പെയ്തിട്ടുള്ളൂ രാവിലെ ഇല്ലാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ ഒണക്കി എല്ലാ ഡ്രസും കാര്യങ്ങളൊക്കെ. ഒണക്കണെതിലും പണി മടക്കി എടുത്ത് വെക്കണതാ അവരവരുടെ അലമാരയിൽ കൊണ്ട് പോയി വെക്കണ്ടെ
അത്ണ്ട് അത് കാര്യമാ
ഡ്രസ്സും കാര്യങ്ങളും
ഉം ദിവസവും ഇതൊരു കുറേ ലോഡ് കണക്കിനുണ്ടാവും അതോ ഓരോരുത്തരതു ആണ് ക്കി വെക്കുമ്പോഴത്തേക്കെന്നെ സൈഡാവും.
ഉം
ഊം
വീട്ടിലാണോ?
ആഹ് ഞാൻ ഇപ്പം എന്റെ വീട്ടിലാ ഉള്ളത്.
ആഹ് ഫുഡൊക്കെ കഴിച്ചോ?
കഴിച്ചില്ല കഴിക്കണം നിങ്ങൾ കഴിച്ചോ?
ആഹ് ഞാൻ ചെറിയ മോൻക്ക് ഫുഡ് കൊടുത്തപ്പം എന്തായാലും കയ്യുമ്മലായി ഇനിയിപ്പോ വേറൊരു പണിക്ക് വയ്യാനിച്ചിട്ട് അപ്പ തന്നെ ഇരുന്ന് കയിച്ചു
ഓഹ്
അതു കൊണ്ട് ആ പരിപാടി കയിഞ്ഞു
ആഹ് ഹാ തനിച്ചാണോ വീട്ടില്?
ആഹ് തനിച്ച് തന്നെയാണ് പക്ഷെ ഹസ്ബൻന്റിന്റെ ഉപ്പണ്ട്. ഞങ്ങള് ഒറ്റയ്ക്ക് തന്നെയാണ്, ഉമ്മ മരിച്ചിട്ട് ഏഴു വർഷൊക്കെ ആയി ഉപ്പണ്ട് വിടെ
ഓ
ഞാാന് ഹസ്ബന്ഡന്റെ നാല് മക്കള് ഹസ്ബന്റിന്റെ ഉപ്പ
ആഹ ഓക്കെ എവിടെ പിന്ന ഞാന ഇപ്പം എന്റെ വീട്ടിലായുള്ളത് ഇവിടെ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ
അവിടെ കല്യാണം കഴിച്ചിട്ടില്ല
ഹസ്ബന്റിന്റെ അവിടെ അവിടെയും ഈ പറഞ്ഞ പോലെ അമ്മയും ഹസ്ബൻറും അനിയനും ഞാൻ ഉണ്ടാവുമ്പോ ഞാനും
ആഹ് ആഹ് ആഹ്
ഉ, ആഹ് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോ ഒരു അഞ്ചു വർഷത്തിന്റെ മുകളിലായി
ആഹ്
എന്റെക്കെ കല്യാണത്തിന് മുന്നേ മരിച്ചതാ
ഓഹ് അത് ശരി പിന്നെന്താ ചോറിന് ഉച്ചക്കത്തെ ഭക്ഷണം തന്നെയാണോ പിന്നെ രാത്രിയും വേറെണ്ടാകൊ
അതെ അതെ ഇല്ല ചെലപ്പോ ഉണ്ടാക്കും, അധികം ഉണ്ടാവും ഇണ്ടിണ്ട് അത് രാത്രി അങ്ങനെ ചോറ് കഴിക്കാൻ താല്പര്യപ്പെട, ഇവിടെ താല്പര്യമില്ല അച്ഛനും അമ്മയ്ക്കും എനിക്കും രാത്രി ചോറ് വേണന്നും വല്യ നിർബന്ധം ഇല്ല പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടില് ചോറ് തന്നെ, അത് രാവിലെ വെച്ച കഴിഞ്ഞാ രാ ത്രിക്കും കൂടി കണക്കാക്കിട്ട് തന്നെ വെക്കും
വെക്കും, നമ്മള് ഇവിടെക്കെ അങ്ങനെ തന്നെ രാവിലെ ഒരു പണി അയ്മ രാത്രിക്കും കൂടെ വെക്കും
രാ
പിന്നെരു പരിപാടി ചെയ്യൂല മടി മടിയാണ് ഉണ്ടാക്കിയ കഴിക്ക ഏഹ് ഫുഡും ചെലവും അ മടി ആഹ്
ആഹ് ഇവിടെ പക്ഷെ അച്ഛനും അമ്മയും മാത്ര ആണെങ്കില് അവരൊന്നും നോക്കത്തില്ല പക്ഷെ ഞാൻ വന്ന് കഴിഞ്ഞാല് എന്തെങ്കിലൊക്കെ ഉണ്ടാവും
ആഹ് ഉണ്ടാവും
അവര് മാത്ര ആണെങ്കില് അവര് പിന്നെ
എന്തെങ്കിലൊക്കെ മതി
ആഹ് അതെ ഇപ്പൊ ഞാനും കൂടി ഉണ്ടാവുമ്പോ അവര് ആഹ് എന്താണോ ഉള്ളത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവര് രണ്ടുപേരും സൈഡ് ഞാൻ വരുമ്പോ ആണ് ഓർക്കും
അ അത്‌ ശരി പുറത്തൊക്കെ പോവാറുണ്ടോങ്ങൾ
ഉം ആഹ് ഇവിടെ ആ ഹസ്ബൻഡും ഞാനും പോവും
ആഹ് ആഹ്
പിന്നെ ഹസ്ബൻഡന്റെ വീട്ടിലാണെങ്കില് എല്ലാരും കൂടെയും പുറത്തു പോവും, ഞാനും ഹസ്ബൻഡും അമ്മ അനിയൻ നാൾ നാലു പേരും കൂടി അങ്ങ് അങ്ങനെയും പോവും
സ്റ്റേ ചെയ്തിട്ടൊക്കെ ഉണ്ടോ നിങ്ങെല്ലാരും പോയിട്ട് ടൂർ പോയിട്ട് അങ്ങനെ
ഹസ്ബൻഡും അതേപോലെ ഹസ്ബൻഡന്റെ ഫ്രണ്ട്സ് അവരുടെ വൈഫ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്
ആഹ് ആഹ് ആഹ്
ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ വയനാട് പോയി റിസോർട്ടൊ ക്കെബുക്കേയ്ത് അഹ്ങ്ങനെ ആ പ്ലാന് അതെ പ്ലാൻ ചെയ്തിട്ട് എനിക്കോന്ന്ണു ഒരു വർഷത്തിന്റെ മോളിലായി ആഹ് ഇപ്പഴാണ് നടന്നത് പോവാൻ സമ്മതം എല്ലാരും ക്കൊപ്പരം ടൈമ് കിട്ടിയത് ഇപ്പഴാണ് ആഹ്‌ അതെ അതെ അങ്ങനെ തന്നെ ഉം അയ്യേ ഡേയ്റ്റൊക്കെ ഫിക്സെയ്ത് പോന്നതിന്റെ ഒരാഴ് ച്ചമുന്നേ ടീമിലൊരാക്ക് ചിക്കൻ ബോക്സ് വന്നു അപ്പം പിന്നെ അതവടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങക്ക് എൻ ഇനിക്കും ഹസ്ബന്ഡിനും ആക്സിഡന്റായി ആഹ്‌ വണ്ടിന്ന് വീണിട്ടുണ്ടാരുന്നു ഉം അതെ പറഞ്ഞോ ബൈക്ക് ആഹ് ടു വീലർ അത് ഒരു പട്ടി പ്പെട്ടന്ന് ക്രോസ് ചെയ്തതാ റോഡ് ക്രോസ് ചെയ്തത പ്രതീക്ഷിക്കാണ്ട് അപ്പൊ പിന്നെ തട്ടി വീണു ഒര് എറക്ക തന്നായിരുന്നു അപ്പൊ അങ്ങനേ ഉരുണ്ടങ്ങ് പോയി അങ്ങനെ കൈ കൈയും കാലൊക്കെ മുഴുവൻ ചീന്തി പണിയായി
ആഹ്‌
അങ്ങനെയൊരു രണ്ട് മാസം വീട്ടില് റെസ്റ്റിലായിരുന്നു ഞങ്ങടതങ്ങനെ മൊടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ആഹ് വേറെ ആരിക്കോ എന്തോ ഒര് ഇഷ്യൂ ണ്ടായിരുന്നു ചെറിയ കുഞ്ഞിനെന്തോ വയ്യാതായി
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങന നീണ്ട നീണ്ട് പോക്കന്നെ പിന്ന പ്പറയുന്നോലെ എല്ലാരും വർക്കെയ്ന്നോണ്ട് അവരെ ലീവും കൂടി കൺസിഡറെയ്യണ്ടേ
ആഹ് അതെ അഉം ന്നോക്കണ്ടേ എല്ലാരും കൂടെ എങ്ങനെ പോയത് അവനവന്റെ വണ്ടിയിലതോ
അല്ല എല്ല ഞങ്ങള് രണ്ട് കപ്പിൾസ് വന്നിട്ട് കാറ് എടുത്തു
ആഹ് അങ്ങനെ ആഹ്
ഒരു കാറെടുത്ത് ഞങ്ങള് രണ്ട് കപ്പിൾസ് അങ്ങന പോയി. ഒരു ചെറിയ വാവയൊക്കെ ഉള്ളതോണ്ട്
ആഹ്‌ ആഹ്‌
ബാക്കിയെല്ലാരും ബൈക്കില്
ഓഹ് ബൈക്കില ങ്ങളൊക്കെ ങ്ങളൊക്കെ ബൈക്കിപ്പോയി കാരണാരുല്ലല്ലോ
ആരുല്ലാ
ബൈക്കില് വേറെ രസാണ് ഇത് വേറെ രസം
വക്ഷെ രാവിലെ പോണം നമ്മള് രാവിലെ എത്ര മണിക്കാ പൊലർച്ചക്ക് പോവാന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി എല്ലാരും വരുമ്പോഴേക്കും തന്നെ എട്ട് മണിയായി.
ഓഹ് ഓഹ് ഓഹ്
പിന്നെ അവടെ എത്തുമ്പോ വയനാ വയനാട് എത്ത് ത്തുമ്പഴേക്കും ഈവനിങ്ങായിട്ട്ണ്ടായിരുന്നു
ഓഹ് എട്ട് മണിക്ക് പോയിട്ടോ?
എട്ട് മണിക്ക് പോയിട്ടും കാരണം ബൈക്കില് പോകുമ്പം നമ്മള് വിചാരിക്കുന്ന പോലെയല്ല. ഒര് ഒരു പന്ത്രണ്ട് മണിയോ ക്കെ ആവുമ്പോം കത്ത്ന്ന വെയിലാ അതെ പിന്നെ ചെറിയ വാവയൊക്കെള്ളത് കൊണ്ട് നിർത്തി നിർത്തി ഫുഡ് എല്ലാം കഴിച്ചി.
ആഹ് ആഹ്
അങ്ങനെയൊക്കെയാ പോയത്. അപ്പോ ഈവനിങ് ആയി അവിടെ എത്തുമ്പം തന്നെ.
ഓഹ് അയ്ശെരി.
ഉം പക്ഷേ അടിപൊളിയായിരുന്നു. എല്ലാരും കൂടെ ക്യാമ്പ് ഫയറും ഫുഡിണ്ടാക്കലും.
ആഹ് ഫുഡൊക്കെ ഇങ്ങള് ഇണ്ടാക്കി സാധനം കൊണ്ടോയിട്ട്.
ആഹ് ചിക്കനൊക്കെ വാങ്ങിച്ച് ഗ്രില്ലൊക്കെ ചെയ്ത്.
ആഹ് അതൊക്കെ രസാണ്. പാട്ടൊക്കെ പാടി കളിച്ച് രസിച്ച്.
അതെ അതോണ്ട് പിന്നെ അത്. നല്ല പൂളൊക്കെണ്ടായിരുന്നു. അപ്പ പൂളിലൊക്കെ എറങ്ങി എല്ലാരും. ചില്ലെയ്തു.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം
നമ്മളെ ഇവിടെ അതേപോലെ കഴിഞ്ഞപ്രാവശ്യം മൈസൂരിൽ പോയിട്ട്, ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഓരെ വൈഫുമാരും. മക്കളും എല്ലാരും കൂടെ ബസ്സിന് പോയി.
ആഹ്
അത് ഇതേപ്പോലെ നല്ല രസായിട്ട് പോന്നു.
ആവ്വോ
പോവാനാ രസം. ഒറ്റയ്ക്ക് പോകുന്നതിലേറെ.
ആഹ് ആരെങ്കിലു ഇണ്ടാവുമ്പാ രസം. അല്ലാതെ നമ്മള് മാത്രം പോകുമ്പോ പ്രത്യേകിച്ച് എന്ത്?
ഒന്നുല്ലല്ലോ?
അതെ എല്ലാരും ഇണ്ടാവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിട്ടും പറഞ്ഞിട്ടൊ ക്ക നല്ല ജോളിയായിരിക്കും.
ഉം ചാട്ട് പാട്ട് പാട്ട്. ട്ടും എല്ലാം നട
അതെ.
ഒറ്റയ്ക്കാവുമ്പ ആർക്കും മിണ്ട് കൊറച്ച് കയ്ഞ്ഞ പിന്നെ ആർക്കും മിണ്ടാട്ടണ്ടാവൂല്ല. ഓര്. സൈഡിൽ ഒറങ്ങ്ണ്ടാവും. ഉം.
അത് അങ്ങനെ തന്നെയാ ഇണ്ടാവാ.
ഉം അമ്മയോക്കെ ഫുഡയിച്ചോ? കെടന്നോ? എന്താണ്?
ആരും കഴിച്ചിട്ടില്ല. ഇവടെ രാത്രി. ഈഹ് എങ്ങനെയായാലും ലേറ്റ് ആവും. പത്തുമണിയാവും ഫുഡ് കയിക്കാൻ. കയിച്ചാലും ഞാൻ പത്ത് പത്തരക്കങ്ങനെ ഞാൻ കെടക്കും. എന്നാലും അമ്മയും അച്ഛനും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലൊക്കെ കഥയൊക്കെ പറഞ്ഞ്. ആ ഇങ്ങനെ എല്ലായിടത്തു ഒക്കെ വെച്ച് സാവധാന അവര് കെടക്ക. ഉം നേരത്തെ കെടക്കണംന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല.
ഫുഡ് തന്നെ നേരത്തെ കഴിക്കണം എന്ന് ഉള്ളതാ
അതെ ഏയ് ഇവിടെ പിന്നെ അത് എത്ര പറഞ്ഞ് കഴിഞ്ഞാലും- കഴിച്ചില്ലെങ്കിലും വേണ്ട പക്ഷേ നേരത്തെ കഴി- കഴിക്കുലാന്നുള്ള ഒരു മൈൻഡ് സെറ്റാ ഉം ഇപ്പ ഇപ്പ.
തയ്യാറല്ല.
അത് പക്ഷെ ഓരോ വിധത്തില് പറഞ്ഞ് ഇവിടെ ചായ ചായ സന്ധ്യക്കൊരു ചായയിണ്ടാവും ളു ചെലപ്പോ ഏഴര എട്ട് മണിക്കൊക്കെ ചായ കുടിക്ക
ആ അപ്പൊ പിന്നെ ഫുഡ്‌ കയിക്കാ നുള്ള ടൈമ് ലേറ്റ് ആവ
അത് പണ്ട് മുതലേ ഉള്ള ശീലവ കാരണം പണ്ട്- അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത്- പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ പത്ത്മണിയാവും.
ആഹ്
അപ്പ അച്ഛൻ വന്ന് കഴിഞ്ഞാലേ എല്ലാരും കഴിക്കും നമ്മള് മൂന്ന് പേ ഇ ല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഞാനും അമ്മയും അച്ഛൻ വന്നിട്ടാ കഴിക്കാ
ആഹ് അച്ഛൻ പൊറത്തു പോയി അപ്പൊ രാത്രി പൊറത്തു പോവുവോ
ഇല്ല ജോലിയും കഴിഞ്ഞ് വരുമ്പം തന്നെ പത്തുമണിയാവും തുന്നൽ പണിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ലേറ്റ് ആകും വരെ- അപ്പൊ വന്ന് വരുമ്പോ എന്തെങ്കിലുംയൊക്കെ കൊണ്ടുവരും ഇപ്പ അതൊക്കെ ആക്കി അങ്ങനെ ലേറ്റ് ആയിട്ട് കഴിച്ചാ അത് തന്നെയാ ഇപ്പോം ശീലം
പിന്നെന്താ എന്നാ ശരി ഓക്കെ
ആഹ് ഓക്കെ
അതെ ഉം ഉം ഉം ഉം. എത്താത് നെക്കി പോവാത്തെ ഇത് കട്ടാവണില്ല
ഇല്ല കട്ട് ആവണന്നില്ല അത് ഇങ്ങള് കട്ട് ചെയ്യണന്ന് തോന്നുന്നു എനിക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല
ഇവിടെ കട്ടാക്കാൻ പറ്റണില്ല
ആണോ ഞാനും നോക്കി എനിക്കും പറ്റുന്നില്ല നോക്കട്ടെ ഒന്നുകൂടി
ഇല്ല കട്ടാവുന്നില്ല ഹലോ